ഹലോ
അൽ ഹലോ ആ ന നല്ല വിശേഷം ആഹ് സുഖാണ്
എന്താ പണി സിനിമാണേയ്ന്നോ
ആഹ് സിനിമ കാണായിരുന്നു സിനിമനെ പറ്റിട്ടൊന്ന് അന്വേഷണ കുറിപ്പ് നടത്തിയതാണ്
ന്നട്ട് എന്തൊക്കെ കിട്ടി
സിനിമ പറഞ്ഞാ സിനിമ നമുക്ക് എല്ലാർക്കും ഇഷ്ടമുള്ള ഒരു വിനോദാണ്
സിനിമന്ന് പറഞ്ഞ ആ മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട വിനോദ് വിനോദല്ല മലയാളി ഒരു വിര് വികാരാണ് സിനിമ
സിനിമ സിനിമ കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല
അതന്നെ മലയാളസിനിമേണ് കൊറ്ച്ചൂടെ പ്ര ത്യേകത മലയാളസിൻമല്ലേ കൊറ്ച്ചൂടെ മറ്റുഭാഷകളെക്കാട്ടിം കൂടുതല്
മ്മള് മലയാളികളയതോണ്ട് നമ്മ്ക്ക് മലയാളഭാഷല്ലെ അറിയാധികം അപ്പ നമ്മള് മലയാളഅധികംകാണും പിന്നഅതിന്റെകൂടെ തമിഴും അധികം കൊറ്ച്ചൊക്കെകാണണ്ടാവും കാര്ണം തമിഴ് പിന്നിം കൊറേതിരിയലൊ
അതന്നെ പിന്നെജീവിതത്തിനോട്ചേർ ആഹ് ജീവിതത്തിനോട്ചേർന്ന്ൽക്കുന്ന കഥാപാത്രങ്ങളൊക്കാണല്ലോ
ആഹ് അതങ്ങൻതന്നെ നമ്മ്ടെ ജീവിതത്തിലുള്ള എല്ലാകഥകളും അതിന്റെ എല്ലാസന്ദർഭങ്ങളും നമ്മടെ ജീവിതത്തിലെന്തെക്കെ നടക്ക്ണ് ച്ചതൊക്കെ
അതാണ് അത് മലയാളസിനിമേന്റെ പ്ര ത്യയത അല്ലമറ്റ്ള്ള ഭാഷകൾടെ സിനിമെയില് ഇങ്ങനെല്ലാതോൺന്ന് ഇത് മലയാളസി ഭാഷാ സിനിമകൾളാവുമ്പോ കൊറ്ച്ച് ജീവിതത്തിനോട്ചേർന്ന്ൽക്കുന്ന കഥാപാത്രങ്ങളും
ആഹ് നമ്മ്ക്കോരോത്കള് കാണുമ്പോ അത്പോലെ സിനിമയൊക്കെ സീര്ര്യലൊക്കെ കാണുമ്പോ നമ്മ്ടെ കഥയാണോന്ന്നമ്മക്ക് ചിന്തിക്കാൻതോന്നും ഓരോന്ന്കാണുമ്പോം
പിന്നെ സാമൂഹികായി റ്റ് വെക്തിബന്ധങ്ങളും അത്പോലെ അങ്ങനെനല്ലഅടിപൊളിയായി റ്റ്ള്ള കഥാപാത്രങ്ങളൊക്കേക്ക് അതന്നാ
ഹാസ്യ ചിത്രങ്ങളായിട്ട്ള്ളത്ണ്ട്
ആഹ് പഴേ പഴേ കാ പഴേക്ലാസിക്കുകൾ ആ സിൻമകളില്ലേ ഈ പഴയത് ആഹ്
ഇൻക് കാലാബൻമണിയുടെ അത്‌പോലെ ഇന്നസെന്റ്, ജഗതി അർഞ്ഞേ ചിരിപ്പിക്കാൻള്ളള്ളൊര്പാട്കഥാപാത്രങ്ങളാണ് ആഹ് ആദ്യത്തെനല്ല ചിരിക്കാനുള്ളകൊറെകഥാപാത്രങ്ങൾള്ള ചിത്രങ്ങളായ്രുന്നു മ്മളൊര്പാട്തവണ തിളക്കം, സി ഐഡി മൂസക്കപറ്ഞ്ഞ സീ അമ്മ്ക്ക് സിനിമകളക്കെനമുക്കെത്രകണ്ടാലും മ്മ്ക്ക് മതിവരാ
മതിയാകുല അതന്നെ പിന്നെ പുതിയതിനെക്കാട്ടിം കൂട്തല് കൊറ്ച്ചുടെ പഴേതല്ലേനല്ലത്?
ആഹ് അതങ്ങൻതന്നെ പഴേതിലാണ് കുടുംബകഥകളായിട്ടുള്ളഒരുപാട് കഥകളൊക്കെമ്മുക്ക്പട്ത് ആഹ് ജീവിതായ് ട്ടഹ് പോലെ അതിന്റൊരു ട്യൂണ് ണ്ട് പഴേകാൽത്തെ സിനിമകൾളൊക്കെ ട്യൂണ്കേക്കാംപറ്റുംമ്മുക്ക് സംഗീതായ്ട്ട്ള്ളത് അതൊക്കെകേൾക്കാൻ അമുക്ക്പറ്റും അത്‌പോലെഇപ്പോള്ളതാണ് ആക്ക്
അത് മാത്രവേ ഇപ് ഇപ്പോത്തെ സിനിമാള്ന്ന് പറ്ഞ്ഞാ ഇപ്പോത്തേല് പ്രശ്നല്ല പഴേസിനിമകള്മ്മളെ മണിച്ചിത്രത്താഴ്അത്പോലെ പടികം, വടക്ക്നോക്കിയന്ത്രം, കിലക്കം അതൊക്കെപിന്നെംപിന്നെം മലയാളികൾക്ക് കൂടുതല് ഇഷ്ടപ്പെടും പിന്നിംപിന്നിം കാണാൻതോന്നും
ണ് ണ് ആഹ് അതെഅതെ
പിന്നെ അത്പോലെ പഴേസിനിമകൾ സംഗീതം വരികളൊക്കെകണ്ടീലേ കൊറ്ച്ചുംകൂടെഅർ
അർത്ഥള്ളവരികളായ്രിക്കു ഓരോന്ന് ഇപ്പത്തെ പാട്ട്കൾലെ വരികള് പറ്ഞ്ഞ നമ്മക്കെന്താന്ന്മൻ സ്സിലാവില്ല
അതന്നെ ഫുൾസ്പീഡല്ലേ ഒന്നുംമൻസ്സിലാവൂല
ല്ല എന്താണ് അക്ഷരങ്ങളെന്താന്ന്ഞമ്മക്ക് മൻസ്സിലാവൂല്ല എന്താണ്ഒരു പാട്ണ്ന്ന്ള്ളത് പിന്നെണ്ട്കൊറെ ആഹ് ഞമ്മക്ക് അറിയ്ണ ഓരോ വാക്ക്ക്ളും മൻസ്സിലാവ്ണ ആർ വാക്കുകളല്ല മലയാളത്തില് നമ്മുടെ പാട്ട്കളൊ ക്കള്ളത്
അല്ലപിന്നെ പുതിയ പുതിയതില് പുതിയ സിനിമകൾള് വന്നമാറ്റംന്ന്പറ്ഞ്ഞാല് അയ്ല് കൊറ്ച്ചൂടി എഡിറ്റിങ്ങും അത്പോലെ അങ്ങനൊക്കെ കൊറ്ച്ച് ആഹ് ആഹ് അന്താരാഷ്ട്രനിലബാര ത്തില് വന്ന്ട്ട് ള്ളതാണ്.
ള്ള സിന് മകളാണ്പ്പൊ അത് നല്ലകളർഫുളായ്ട്ടുള്ള ചിത്രങ്ങളാണ് പണ്ട് അർഞ്ഞാല്
മേലും, ആവേഷും, അതുപോലെ മഞ്ഞുമൽ ബോയ്സ, അങ്ങനെയൊക്കെ അതൊക്കെ നല്ല സിനിമകളാണ്. പുതിയതില്.
ആഹ്. അന്ന് ബ്ലാക്കെൻവൈറ്റ്, ആയിട്ടായിരുന്നു നമുക്ക് സിനമകളൊക്കെ കാണൻ പറ്റിയത്. കളർഫുള്ളായി്ട്ട് നമുക്ക് കാണാൻ പറ്റ് റ്റീട്ട് ണ്ടായിരുന്നില്ലല്ലോ. അതുപോലെ നമ്മള് ആഹ് അത് അത് ന്നൊക്കെ നല്ല മാറ്റം വന്ന അതുപോലെ നമ്മ ക്ക് പണ്ട് വി. സി. എന്താ വി. സി. പി. എന്തേന്ന് പറഞ്ഞീന്നല്ലേ അന്ന്. പണ്ട് കാലത്ത്, നമ്മള് ഓരേ പെട് ട്ടി പോലത്തെല്ല കേസ്റ്റാ ഇടെയ്ന്ന്. ആഹ് അങ്ങെൻത് ആഹ്, പണ്ട് കാലത്ത് ഞങ്ങടെ വീട്ടിലൊക്കെ അങ്ങൻത്തള്ളത്. ആഹ്, അത് കഴിഞ് സി. ഡി. പ്ലെയർക്ക് മാറി. സി. ഡി. പ്ലെയർന്ന് പ്പ നമുക്ക് യൂട്യൂബ്തിൽ. ടി. വീ. ലും അല്ലാണ്ടെന്നെ നമ്മക്ക്.
ആഹ്, പഴെ കാലങ്ങളിൽ നമ്മള്. ഒരുമിച്ച് ഒരു വീട്ടിൽ പോയിട്ടാണല്ലോ എല്ലാരും. സിനിമെക്കെ കണ്ടിട്ടുണ്ടായിന്ന് ഇപ്പ അതുപോലെല്ലല്ലോ ഇപ്പ അങ്ങനെ ടി. വീ. ലെന്നെ. ആഹ്. ഇപ്പ ടി. വീ. ലെന്നെ കാണുന്നില്ലല്ലോ ഇപ്പൊ.
സിനിമ കാണാന്.
അതന്നെ ഇപ്പ ടിവിയിലൊന്നല്ലല്ലോ. ഇപ്പ ഫോണ്ള്ളത് കൊണ്ട് ഫുൾ ഫോണിലെന്നെ.
ഇതരും ഓരോര്ത്തരെ കയ്യീല് നമ്മള് സിനിമകളും എല്ലാം, നമ്മൾ ഇന്ന് കാണാണ് ചെയ്യുന്നത്. സിനിമയേക്കാളും കൂടുതല് ഇപ്പൊ, ഷോർട്സാണ്. ഫോണ് ക് ക്യേണ്ട് യൂട്യൂബും ത്ള്ളേണ്ട് ഷേട്സെളാണ് പ്പ അധികം. നമ്മള് കാൺണ സിനിമയിൽ നിന്നൊക്കെ മാറിയില്ലായിരുന്നു. സിനിമ കാണാൻ പിന്നെ, തിയേ റ്ററികളിലൊക്കെ പോയിട്ട്. ആളുകൾ കെറെ
സിനിമാന്ന് പറഞ്ഞാ, മലയാളികൾക്ക് ഓരോ രു തല്ലേ സിനിമാന്ന് പറ അര് വികാരായിട്ട് ഓര് കാൺണ് അതന്നെ.
സിനിമാ
പക്ഷെ എനിക്ക് പഴയ സിനിമകളാ എനിക് ആഹ്, പഴയ സിനിമകളിൽ ഫുൾ കുടുംബം.
ആഹ്, കുടുംബതാ ആഹ്, നല്ല സിനിമെന്നാണ് ആ സ്ത്രീധനം. അമ്മ, അമ്മായമ്മ, അതൊക്കെ കാണാന് ഒരുപാട് ഇഷ്ടപ്പെട്ട്ള്ളതാണ് ആദ്യത്തെ കന്മണി.
ച്ചിരുന്ന് കാണാം, ഒരുമിച്ചിരുന്ന്കാണാ, പക്ഷെ ഇപ്പത്തെ സിനിമകളങ്ങനെ
അങ്ങനെ നല്ല ഇല്ലല്ല ഇപ്പത്തെ സിനിമ കുടുംബങ്ങളായിട്ട് കാണാൻ പറ്റ് പറ്റിയ സിനിമകളെല്ല ഇപ്പൊ കുട്ടികളുടെ മുന്നിലും കാണാൻ പാടില്ല്യ. അങ്ങനെയുള്ള സിനിമകളാണ് ഇപ്പം ഇന്ന് ഉള്ളത്.
അതെന്നെ അങ്ങനെ ധൈര്യത്തില് നമ്മക്ക് കാണാൻ പറ്റൂല.
ആഹ് കുടും ചിത്രങ്ങളാകുമ്പോ, പിന്നെ, നമ്മക്ക് കുടുംബായിട്ടെന്നെ ഇരുന്നിട്ട് കാണാൻ പറ്റിയ നല്ല സിനിമകൾ ണ്ടായിരുന്നു പണ്ടൊക്കെ. നമ്മളെ എല്ലാരും അങ്ങൻതന്നെ ഇരുന്നു കണ്ടെര്ന്നതും. ഇന്ന്പ്പം അതൊന്നും പറ്റാത്ത രീതിയിലാണ്.
പഴയേ ത്ത് നമ്മളെ, ജീവിതത്തിനോട് ചേർന്ന് നിൽക്കുന്ന കഥാപാത്രങ്ങളായിരിക്കും. കൂട്തലും നമ്മള് അത് കാണുമ്പ തന്നെ കണ്ടീലെ നമ്മക്ക് അത് കണ്ടാ പിന്നെയും പിന്നയും കാണാൻ തോന്നും മതിയാവേ ഇല്ല. എത്ര സിനിമകണ്ടാലും മതിയാവില്ല. പിന്നെ അതീത്തെ പാട്ട്കള് കണ്ടില്ലേ പാട്ട് ട്ട്കള് നമ്മക്ക് എന്തെലുംസങ്കടം വരുമ്പോഴൊക്കെ ഈ പഴയ പാട്ട്കള് എടുത്ത് കേ
ഓരോ ഫീലിംങ് തോന്നും ഓരോ പാട്ടിന് ഓരോ ഫീലിംഗ്സ് ഉണ്ടാവും പണ്ട്ള്ള പാട്ടുകള് ഇപ്പൊക്കെ പിന്നെ അടിച്ചുപൊളി പാട്ടുകള് അടിച്ചുപൊളി പാട്ടുകളാണ് ഇപ്പം മൊത്തം ഉള്ളത്. അടിച്ചുപൊളി പാട്ട്കളാണ് ഇപ്പള്ളത്. പിന്നെള്ള സിനിമകള് പറഞ്ഞാല് കുറ്റ അന്വേഷണ സിനിമകള്ണ്ട് കുറെ സേതുരാമയ്യ, സി. ബി. ഐ നേരറിയാ സി. ബി. അങ്ങനത്തെ സി. ബി. അന്വേഷണ ചിത്രങ്ങളായിട്ട്ള്ള കൊറെ കഥകളുണ്ടല്ലോ. അതൊക്കെ നല്ല ഇഷ്ടാണ് എനിക്ക് കേസ് അന്വേഷണത്തിന്റെ ഒക്കെ സിനിമകള്.
ഉം ഉം
അത് അതുപോലെ സാമൂഹിക വിഷയം അടങ്ങിയിട്ടുള്ളതും പിന്നെ നമ്മളെ പണ്ടത്തെ ചരിത്ര അടങ്ങിയിട്ട്ള്ള സിനിമെ കണ്ട അന്നേരം മമ്മൂട്ടിടെ എന്താണ് അങ്ങനത്തെ സിനിമ കളൊക്കെ നമുക്ക് കാണാൻ പ റ്റിയിണ്ടാർന്ന് കൊറെ കലാപങ്ങളായിട്ടുള്ള സിനിമ കണ്ട് നമ്മള് പഠിക്കണേതിലെ തന്നെ അതിനെപ്പറ്റി രണ്ടായിരത്തി പത്തോ അങ്ങനെയുള്ളക്കെ ഓരോരോ സിനിമങ്ങളൊക്കെ ഇണ്ടായിരുന്നു അതൊക്കെ കൊറെ കണ്ടിട്ടുണ്ടായിരുന്നു
അല്ല ഫസ്റ്റ് നമ്മളെ മലയാള സിനിമേന്റെ തൊടക്കം കൊറച്ച് ഏഹ് എന്താ പറയാ വിരലിലെണ്ണാവുന്ന കൊറച്ച് പഴയ എന്താ
ആളുകള് ഇണ്ടായിട്ടുണ്ടാവും ആഹ് കൊറ ച്ച് ഫസ്റ്റത്തെ സിനിമ ഏതാ ഇന്ത്യ ഗേറ്റോ അങ്ങനെ എന്തൊക്കെ സിനിമയാ തോന്ന്ണു ഇന്ത്യ ഗേറ്റ്ന്ന് പറഞ്ഞ സിനിമയോ വേറെ എന്തോ
ച്ചാലയിന്റെ പ്ര ത്യേകത എന്താ പറയാ അധിക ആക്ഷനോ അതുപോലെ എന്താ നാടകീയതയോ അങ്ങനെയൊന്നും ഇല്ലാത്ത സാധാരണ മനുഷ്യ ജീവിതത്തിനെ പറ്റിയിട്ടുള്ള സിനിമേയിനു
ഉം
പിന്നെ കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്ക്ന്ന്ണ്ട്
കൊടുത്തിട്ടുണ്ടായിരുന്നാണ് ആദ്യത്തെ സിനിമകളൊക്കെയാണ് ഞമ്മടെ ഒരു സിനിമ മു ത് വിജയിക്കണെങ്കില് അതില് അഭിനേതാക്കള് വേണം അതുപോലെ എന്താ സംവിധായകര്, പ്രൊഡ്യൂസറ് അങ്ങനെള്ള സംഗീതം പാട്ട് എഴുതുന്ന ആൾക്കാര് അത് പാടുന്ന ആൾക്കാര് എല്ലാരും കൂടി ട്ടാണ് അമ്മടെ ഒരു സിനിമ നിർമ്മിക്ക്ണത്. ഓരോ സിനിമകള് അമ്മക്ക് ഓരോ ജീവിതത്തില് ഞമുക്ക് സന്ദേശങ്ങള് തര്ന്ണ്ട്. അമ്മടെ സ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടും സമൂഹവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഓരോ സന്ദേശങ്ങള് തര്ന്ണ്ട്. അതുപോലെ ഞമ്മടെ ജീവിതത്തില് ഓരോ കാര്യങ്ങൾ അമ്മള് സമൂഹ ത്തിലേക്ക് അറിയിച്ചു കൊടുക്കാനൊക്കെ അമ്മക്ക് ഈ സിനിമ കൊണ്ട് വെല്ല്യ ഉപകാരാണ് ഇണ്ടായിട്ടുള്ളത്.
അതന്നെ. ഈ സാധാരണ പണ്ട് കാലങ്ങളി എഴുവതുകളിൽ അതുപോലെ എൺപതുകളിലൊക്കെ ഇണ്ടായ മാറ്റങ്ങള് എന്താ. മലയാള സിനിമയില് അന്നേ മലയാള സിനിമക്ക് നല്ലൊരു ഇതെന്നേ ആയിരുന്നു ഉണ്ടായിരുന്നത്.
ആഹ്. ഏഹ് മലയാള സിനിമാറ്ഞ്ഞാൽ ഏത് കാലത്തും ഇള്ള വിജയിക്ക്ണ ഒരു തന്നേണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ്. പണ്ടുള്ള എന്താ ഷീല അറ്ഞ്ഞുള്ള പണ്ടുള്ള ആൾക്കാരൊക്കെ പണ്ടേ ഇള്ള കഥകളൊക്കെണ്ട്.
അതന്നെ അതുപോലെ അടൂർ ഗോപാലകൃഷ്ണൻ, പിന്നെ എന്താ അരവിന്ദൻ, അങ്ങൻത്തെ ഓര് ഓരോക്കെ സിനിമകള്ന്ന് വെച്ചാല്. അത് ഇതുപോലെ തന്നെ കുടുംബങ്ങളോട് ചേർന്ന് നിൽക്കുന്ന കഥാപാത്രങ്ങളായിക്കും.
ആ അതുപോൽത്തല്ലെ. അതുപോലെ ഓരോരുത്തരുടെ പാട്ടുകള് ഒണ്ട്ലെ. ചിത്രടെ വാനമ്പാടി ചിത്രടെ അതുപോലെ യേശുദാസിന്റെ പാ പാട്ടുകള് എം ജയചന്ദ്രന്റെ പാട്ടുകള് അതൊക്കെ ഇതൊക്കെ നല്ല രസള്ള പാട്ടുകളാണ്. കൊറെ പാട്ടുകാരും ഉണ്ടായിരുന്നു.
പിന്നെ മാറ്റന്ന് പറ്ഞ്ഞ ഇപ്പത്തെ സിനിമകള് സംഗീതോം മാറ്റണ്ട്. അതുപോലെ എന്താ പഴയ പാട്ടിന്റെ ആ ഒരു ഈണൊന്നും ഇപ്പത്തെ പാ പാട്ടുകൾക്കില്ല.
ഇല്ല അത് പിന്നെ പിന്നെ കാട്ട്ണ് ഇണ്ട്. എന്ത് പഴേ പാട്ടുകളൊക്കെ പുതിയ മോഡല്ക്കാക്കീട്ട്. പഴയ പാട്ടുകളെ വീണ്ടും പുതുക്ക്ണ ഒരു ഇത് വര്ന്ണ്ട്.
പക്ഷെ ആ ഒരു പഴയ ഒരു ട്യൂണേ മാറി പോവുന്നതുകൊണ്ട് അതിന്റെ ഒരു ഇത് മാ മാ അത്രേം ഒരു രസല്ല കേക്കുമ്പം
ആ
പിന്നെ സംഗീതന്ന് പിന്നെ ക്യാമറേം വർക്കുകളും അങ്ങൻ ത്തെ എഡിറ്റിങ്ങൊക്കെ ഇപ്പത്തെ സിനിമകളില് മാറ്റം വന്നിട്ട്ണ്ട്.
അതൊക്കെ ഇന്നത്തെ സിനിമകളിലാണ് ഇപ്പോ കൂടുതല്. വരുന്നേനൻസരിച്ച് കൂടുതല് മാറ്റങ്ങൾ വരുന്നത് ഇന്നത്തെ സിനിമക്കാണ്.
അതെന്നെ
പണ്ടുള്ളേയ്ൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങളാണ് വന്ന്ക്ക്ണത്. പക്ഷെ നമുക്ക് കുടുംബമായിട്ടൊന്നും കാണാൻ പറ്റില്ല. അതുപോലെ കുട്ടികളുടെ മുന്നിൽ എല്ലാ സിനിമകളും പ്രദർശിപ്പിക്കാൻ പറ്റില്ല.
അതാണ് മെയിനായിട്ട് നമ്മള് കുട്ടികളെ മുന്നില് ധൈര്യത്തോടെ നമുക്ക് കുട്ടികളെ മുന്നിൽ ധൈര്യത്തോടെ കാണാൻ പറ്റുന്നില്ല അതൊരു പ്രശ്നല്ലേ.
ആഹ് അതൊക്കെ പ്രശ്നം തന്നേണ് നമ്മക്ക്. സിനിമകൾ കാണ് ണത്. ഇപ്പോ ഓരോ കുട്ടികളുടെ കയ്യിലും മൊബൈലിലൂടെ തന്നെ നമുക്ക് പല തെറ്റുകളും ഇതന്നെ സംഭവിക്ക്ണ് ഇണ്ട്. ഓരോ കുട്ടി കുട്ടികളുടെ കയ്യിൽ നിന്ന് ഫോൺ വന്നതിലെന്നെ കുട്ടികൾക്ക് ഓരോ തെറ്റുകളാണ് സംഭവിക്
ഇപ്പ എന്ന് പറ്ഞ്ഞാ ജീവിതത്തിലെ ചെറിയ കാര്യങ്ങൾ പോലും വല്യ വല്യ സിനിമകളായിട്ട് മാറ്റുന്ന കാലാണ്.
ഉം മറ്റെ ആഹ് സിനിമ പറ്ഞ്ഞാല് നല്ല കാര്യങ്ങളും ഇണ്ടാവും ചീത് - - കാര്യങ്ങളുണ്ടാവും അതിന്നൊക്കെ നമ്മക്ക്
സിനിമകൾന്ന് പറഞ്ഞാല് തിരക്കഥയിലും അതുപോലെ എന്താ ശരിക്കും യാഥാർഥ്യത്തിൽ ശരിക്കും നടക്ക്ന്ന കഥകളെന്നെയല്ലേ ഇപ്പൊ സിനിമകളാക്കി എട്ക്ക്ന്നത്
ആഹ് അതെ നടക്ക്ണതെന്നെ
പഴയകാലത്ത് സി ഉം
ചീത്തതും വേർതിരിച്ചെട്ക്കാന്ള്ള കഴിവ് വേണം ഇന്ന് കാണണെങ്കില്
ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാല് ആധുനികായിറ്റും അതുപോലെ സാങ്കേതിക വിദ്യയും അങ്ങനെയൊക്കെ മാറ്റം വന്നത് കൊണ്ട് നല്ല ക്യാമറയും അതുപോലെ ഗ്രാഫിക്സും ഡി റ്റൽ സൗണ്ട് റെക്കോർഡിങ്ങും അതുപോലെ അങ്ങനെയൊക്കെ മാറ്റം വന്നത് കൊണ്ട് ഇപ്പഴത്തെ കാലത്തെ സിനിമയും കൊഴപ്പല്ല അയിലെല്ലാം മാറ്റം വന്ന്ട്ട്ണ്ട്
ഉം പിന്നെ വേറെന്താ പിന്നെ സിനിമയൊട്ള്ളൊക്കെ
ണ്ടോ
ഇല്ല തിയേറ്ററ്ക്കൊന്നും ഇതുവരെ പോയിട്ടില്ല
ഉം
വീട്കളിൽ നമ്മള് പണ്ട് കണ്ടിര്ന്നല്ലോ പണ്ട് കാലത്ത് ഞങ്ങള് രാത്രിയിലൊക്കെ സിനിമ ഓരോ കേസ റ്റ് വേടിച്ച് കൊടുന്നിട്ട് ഞങ്ങള് വിസിഡി അന്ന് പറഞ്ഞത് തോന്നുന്നു പണ്ട് ഇൻക്ക് ഓർമ്മ കിട്ട്ണില്ല വി സി ബിന്ന് തന്നെയല്ലേ അയിന് പറയാ പണ്ട് കാലത്ത്ള്ളേന് ആഹ് പണ്ട് കേസറ്റേള് കൊട്ന്ന് ഞങ്ങള് ഓരോ ഫിലിം ഓരോ രാത്രിയൊക്കെ വെച്ചിട്ട് ഞങ്ങള് കണ്ടിര്ന്നതൊക്കെ പിന്നെ സിഡി എറങ്ങിയ കാലത്ത് ഞങ്ങള് സീഡി കടേന്ന് ഓരോ സീഡി എട്ത്തിട്ട് കണ്ടിര്ന്നു ഇപ്പോ പിന്നെ അതിന്റെ ആവശ്യോന്നും ഇല്ലല്ലോ ഇപ്പൊ ഇവടെ വെരൽ തുമ്പിലെന്നെ സിനിമയാണ് ഏത് അതെ നമ്മടെ വെരൽ തുമ്പിലെന്നെ കയ്യില് കിട്ട്ണാണ് പിന്നെ പുത്യേത് എറങ്ങിയാലാണ് തിയേറ്ററിൽ പോകുന്നത് തിയേറ്ററിലൊന്നും ഇപ്പ ഇതുവരെ പോയിട്ടില്ല
ഓക്കെ പിന്നെ വേറെ എന്തൊക്കെ വിശേഷങ്ങള് ഞാനിന്നയിന്നൊര് സിനിമ കാണണം വി വിചാരിച്ചിട്ട്ണ്ടായിന്നു
ഏത് സിനിമെ കാണാൻ പോണത്
ഏതേലും ഒന്ന് നോക്കട്ടെ ഏതേലും ഒന്ന് കാണണം ഉം
ഏതാ രാത്രിക്കല്ത്താണോ
ആഹ് രാത്രി പോവാനാ
ആഹ് രാത്രി പോവല്ലേ എവിടെ പോവാ
ഇവിടെ ബത്തേരി
ബത്തേരിയാണ്ല്ലേ
ആഹ് ആഹ്
ഇങ്ങളൊക്കെ എപ്പഴും പോവാല്ണ്ടോ തിയേറ്റർക്ക് പുതിയ പടം എറങ്ങ്മ്പഴൊക്കെ
എപ്പഴെന്നും പോവലില്ല